ഹലോ
ആ
ആ എന്നിട്ട് ആ പറയൂ
ഉം
ഏ
ആ കേൾക്കുണ്ട് പറയൂ
ഇജ്ജ് ഏത് ഫോണില ഇജ്ജ് ഏത് ല വിളിക്ണേ
ഏ ഞാന് ഒരു ക്യാബില്
അപ്പൊ എന്റെ ടാബില ആര സിമമാ
റ്റപ്പില്ലയിരുന്നുും സെമ ഉണ്ടോന്ന് എനിക്കറിയാം ക്യാബില് വേറെ സിം ആണ നയിച്ചത്ത് പറ
എന്നിട്ട് എന്ത് ചെയ എന്നിട്ട് അങ്ങനെ അങ്ങനെ നമ്മളൊരു കേസ് ഇതാക്കും കേസാകീട്ടൺന്തവും
അതല്ല അപ്പൊ ഓരുടെ കാര്യങ്ങളൊക്കെ ഓരന്നെ ചെയ്യുവോ
ചിലവർ വയ്യാത്തവർക്ക് നമ്മള് ചെയ്ത കൊടുക്കണം ചെില വയസ്സായിട്ടുള്ള ആൾക്കക്ക അയിനോക്കെ ആൾക്കാരുണ്ട് ഞമ്മുക്ക് അവിടെ പോകുമ്പോക്ക് ശരിക്കും സങ്കടം വരൂടെേ
ചിലരാ കാര്യങ്ങൾ കാണുമ്പോലേ
നമുക്ക് അവിടെ പോയി ഞമ്മള എല്ലാ ഹോസ്പിറ്റലും പോയിക്കെ ചിരിക്കാനും സംസാരിക്കാനൊക്കെ പറ്റൂലേ എല്ലോതും പോയി നമുക്ക് അതിനൊന്നും നമുക്ക് പറ്റൂല നമുക്ക് ഏത് തരം ഓരോ കേസിന്റെ പൊറകെ നടക്കാനേ നേരണ്ടാവു
എന്താലേ ഒരുരോരുത്തര അവസ്ഥ
കാണുമ്പോഴാണ് നമ്മ അത് ഓരൊക്കെ കാണുമ്പോഴ നമുക്ക് മനസ്സിലാവുമ്പ ഇങ്ങനെള്ളവരുണ്ടില്ലേന്ന്
ഉം
എന്താപറയാ ഞമ്മക്ക് ഫോൺ അലോവ്ടല്ല
അയിന്റെ ഉള്ളില്
ആ ഫോണ ലൗ ഡല്ല.
മ് ഇത് ഞാന അവട ആ ആശുപത്രിൽ നിക്കുമ്പോ അതേപോലെ തന്നെഡി ഒരു ഒരു അമ്മ ച്ചി പക്ഷേ ആ അമ്മച്ചി ഭയ ങ്കര പൈസ
അവിടോള്ളോരെല്ലേ പറയ് കേട്ടക്കണ പഠിച്ച് പഠിച്ചച്ച് ബ്രതകുന്നേ
ആ ഞാൻ കേട്ടിക്ക്ണ് ഞങ്ങളിവടെ ഒരാളുണ്ടെയിനു കുപ്പസ് താമിനാട് ട്ടോ ലെക്ചറായിരുന്നു, പഠിച്ചു പഠിച്ചു പിരാന്തായതാ, നല്ല ഇംഗ്ലീഷ് സംസാരിക്കും, പക്ഷേ അയാക്ക് പഠിച്ചു പഠിച്ച്ച് വട്ടായി പോയി, എന്നിട്ട് ഇപ്പം മരിച്ചു.
ട്ട് ഞാ ഞാന് എല്ലാരും പഠിച്ച് പഠിച്ച് പ്രാന്താവും പക്ഷേ ന്ക്ക് അയ്ല് വല്യ ഇതില്യായ്ന്ട്
മ് മ്
പഠിച്ചു പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടലില്ലെ നമ്മളങ്ങനല്ലേ
മ് ഓവറ് പഠിക്കാനും പാടൂല്ല.
ട്ട് ഞങ്ങളെ എടുത്ത ആൾക്ക് അവിടുള്ള എല്ലാ രോഗികളും എന്താറിയോ. ക്വാളിഫിക്കേഷൻ നോക്കിയപ്പോ എം ബി ബി എസ് എ ഒരാള് പഠിച്ചു പഠിച്ച് വ ഉയൊ എം ബി ബി എസ് ട്ടാ അയെൻ അയാൾ എന്നും രാവിലെ മുറ്റത്തിരുന്ന് അങ്ങനെ പത്രം വായിക്കും. അങ്ങനെ ഒരു ദിവസം ഞങ്ങളെ കൗൺസിലറ് പറഞ്ഞ് അയാൾ എം ബി ബി എസ് ആണ് പഠിച്ച് പഠിച്ചു പ്രാന്തായതാണ് ന്ന്
ആഹ് എത്ര പൈസ കൊടുത്ത് പഠി തൈക്കാരല്ലേ
വക്കീല് ലോയറ്
ഉം
ആഹ് അയാളെ വിളിക്കല് എന്താറിയോല്
ഉം
ആഹ് എന്താണ് ലോയർ പ്രകാശ് കിയർ വിളിക്കല് അയാളെ ലോയർന്നാണ് ഇവിടെ എല്ലാവരും വിളിക്കല് വിളിക്കല് അയാളില്ലേ അയാള് ഇങ്ങനെ അയാളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോയപ്പ നമ്മളെ അയാളടത്തേക്ക് സംസാരിക്കാൻ പോയപ്പല്ലേ അയാളിങ്ങനെ അയാ ഞങ്ങളോട് പറയാ എന്താണ് ഇങ്ങള് സം എന്താണ് ഇങ്ങള് ചോയ്ക്കോളൂ ചോച്ചോളൂ പറഞ്ഞു ഇങ്ങൾക്ക് പഠിക്കാനുള്ളതല്ലേ ഇങ്ങളെ പഠിപ്പ് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് എന്തും ന്ന്
ഏഹ് അപ്പൊ അങ്ങനെ വിവരം
വിവരിണ്ട് പക്ഷെ അയാൾക്ക് ഇങ്ങനെ അങ്ങനെ അയാൾ പറയാൻ ഞാൻ നാട്ടിലിറങ്ങി അത് പഠിക്കും ഇത് പഠിക്കും അതങ്ങനാവും ഇങ്ങനാവും അപ്പൊ ഞാൻ അയാളോട് ചോദിച്ച് ഇങ്ങക്ക് കേസൊ കിട്ടീന് വെച്ച് ബെളാറാ കേസൊക്കെ കിട്ടീന് ന്ന് പിന്നെ അയാളെന്തോ പഠിച്ച്ങ്ങാണ്ട് എന്തൊ നാട്ടിൽ പാട്ട് പാടി നടക്കേ അങ്ങനെ എന്തൊക്കെയോ ആയിട്ടാണ് അയാൾ കൊണ്ടുന്നാക്കിയെ പിന്നെ വേറൊരു ചേട്ടൻ ഇണ്ട്ട്ടാ സനലേട്ടൻന്ന് പറയും നല്ല ഇഷ്ടാണ്ട്ടാ അയാളെ നല്ല ഇഷ്ടാണ് നല്ലൊരിതാട്ടാ ഇങ്ങനെ എപ്പളും വിജയിന്റെ ഫാനാട്ടാ ചിലോര് കല്യാണം കഴിഞ്ഞവരുണ്ട് ചിലോര് കല്യാണം കഴിക്കാത്തോരുണ്ട് കല്യാണം കഴിക്കാത്തോർ ആഹ് കയപ്പുണ്ട്ട്ടോ
ഏഹ്
ഇന്ന് എന്നിട്ടില്ലേ അങ്ങനെയുള്ളവരുടെടുത്തക്ക് നമ്മൾ നല്ല അവിടെ പോയലവിടെ പോംപില്ലേ ലൂസായിട്ടുള്ള ഡ്രസ്സോ കാര്യങ്ങളോക്കെ ഇടണം. മേക്കപ്പ് ഇടാൻ പറ്റില്ല. അധികം സ്പ്രേ ഒന്നും അടിക്കാൻ പാടില്ല
അവടത് ത്തെ ആൾക്കാരെ ആകർഷിക്കരുത് ല്ലേ
ക്കരുത്
ഉം
ആന്നിട്ടില്ലേ സനലേട്ടന് എന്തിനോ അയാള് ഹിന്ദി ടീച്ചറായിരുന്നൂട്ടോ ജോലി കിട്ടാത് തന്നാ അയാൾക്ക് പിരാന്തായി
പിന്നെ ഓരോരുത്തരു ബീപ് ടെക്കില് ബികോമില് ബി ബി എ എം ബി എ മറ്റേത് മറിച്ചത് മൊത്തം
ഉം ഹ്
പിന്നെ ഒരു ചെക്കൻ ഉണ്ട് ട്ടോ ആ ചെക്കന്ക്ക് പത്താം ക്ലാസ്സില് ഫുള്ളേ പ്ലസ് ഇപ്പാച്ചെക്കൻ പ്ലസ് കഴിയണ്ടെ പ്രകാശ് എക്കെ എന്തോ ഡ്രഗ് അഡിക്ഷന്റെ പേരിൽ പോകുന്നതാ
അതിനും ബുദ്ധീംവിവര
അതിനു ബുദ്ധീം വിവരോ ക്ക്ണ്ട് അത് അതിന്റെ മഞ്ചാലത്തിന് പോന്നുന്നത് പക്ഷെ അയിന് ചെക്കന് ഫുള്ള് ഏപ്ലസ് ആടീ
പാവല്ലേ അപ്പൊ ഇഞ്ഞ അയിനെ വിട്ടൂടേ പെരേക്ക്
അമ്മെന്റെ കഴിഞ്ഞാവിടാ
ഇത് ഒരു സ് സമയംണ്ടാകൂലേ ഇവര് ഓക്കെ ആയി എന്നുള്ളത് ഡോക്ടറമാര് പറയ കേക്കാറല്ലേ
ഇല്ലർന്ന് തോന്നണം
ആ ന്ന ഇത് കേക്ക് ഈ അമ്മച്ചി നല്ല പൈസക്കാരിയാട്ടോ അതിന്റെ പെരേല്ലേ നാല് നിലേള്ള പെര്യാണ് എന്നിട്ട് പിന്നെ മക്കളൊക്കെ വല്യ പഠിച്ച ഡോക്ടറും ബിസിനസ്സ്മാൻ ഒക്കെയാണ് ഒരു മൂൻ പോലും തിരിഞ്ഞോക്കു
എടീ ഈ പഠിപ്പുള്ളവര് അധികം അങ്ങനത്തെ
ആടീ തിരിഞ്ഞോക്കൂല്ലന്നിട്ട് മക്കളൊക്കെ പൊറത്ത് വിദേശത്തും അവിടെയും ഇവിടെയൊക്കെയാണ് ഇതിന്റെ കെട്ട്യോൻ മരിച്ച് ഇതിനെ നോക്കത്തി ഇങ്ങനെ ഓരോ വേലക്കാരി പോലെ വെക്കൂലേ അങ്ങനെ വേലക്കാരീനെ വെച്ചാല് ഈ വേലക്കാരിമാര് ഒന്നില്ലെങ്കിൽ ഓരോ കട് എടു ക് യാ പറ്റി ശരിക്കും നോക്കൂല ങ്ങനെയൊക്കെയാണ് ന്നിട്ട് ഈ ഹോസ്പിറ്റലില് വരുന്ന വേറൊരു പേഷ്യന്റ്ണ്ട്. ആ പേഷ്യന്റ് ഇതേപോലെ ദൂരത്ത്ന്നാ വരുന്നത്. അപ്പൊ അയ്ന് പേരെല്ല വാടക പെരന്വേഷിക്കുന്ന സമയത്താണ് ഇവരെ തമ്മിൽങ്ങനെ കണ്ട്പരിചപ്പെട്ടിട്ടായിരിക്കും എന്നിട്ട് ഈ പേഷ്യൻ എന്താ പേഷ്യന്റിന്റെ ചേച്ചിയാണ് ആ അമ്മച്ചീനെ നോക്ക്ക. അവരൊരുമിച്ച ഒരു പെരയിലേനു എ ഒ തടി അമ്മച്ചീ മരിച്ചു അതും ഒരു പേഷ്യൻ ഒരു സ്റ്റാഫിന്റെറെ പിഴവും കൊണ്ട് അത് നമ്മള് എന്താ പറയാ ഇത്ങ്ങനെ ഇവർക്ക് ഒരു നല്ലൊരു അമ്മച്ചായ്നടി നല്ല വർത്ത അതിൻ്റെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തത് നല്ലോണ്ണം വർത്താനൊക്കെ പറഞ്ഞ എല്ലാവരോടും ചിരിച്ച് ഡയാലിസിസ് പറഞ്ഞാൽ ഈ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള വൃക്ക വി വി പ്രവർത്തനം നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവല്ലേ അവര് മറ്റ നമ്മള് എന്താ ആർട്ടിഫിഷ്യലി ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നാണ് ഈ ഒരു ഡയാലിസിസ് മെഷീനെ പറയാ കാരണം അവരെ ഒരുക്ക ചെയ്യാത്ത പ്രവർത്തിനെ നമ്മൾ ഒരു യന്ത്രത്തിലൂടെ ചെയ്ത് കൊടുക്കുന്നു ഇവടെ ചോര നമ്മൾ ക്ലീനി കിറ്റ് കയറ്റെന്ന് തിരിച്ച്
ആഹ
ഉ എന്നിട്ട് ഈ മുത്തശ്ശീന്റെ ഒരു അല്ല ഈ അമ്മേച്ചക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ എയർ കേറിയിട്ട് ഒരു ക്ല ഒരു സാധനം ക്ലോസ് ചെയ്യണായിരുന്നു പക്ഷെ അതാ സ്റ്റാഫ് ക്ലോസ് ചെയഴതില്ലനി കപ്പറ ഇതൊക്കെയൊന്നും അറിയില്ല ഞാന അവിടെ രണ്ടാഴ്ച ഞാനവിടെ ഞാന അവിടെ നിന്ന് ഞാൻ അവിടുന്ന് ഇറങ്ങുന്നതിന്റെ രണ്ടാഴ്ച മുന്നോണ് സംഭവം ഞാന് അവിടെ അവിടുന്ന് ഇറങ്ങണ വരെ ആ ചെക്കൻ അതുവരെ അവിടെ കണ്ടിട്ടില്ല
ആ
പിന്നെ എനിക്ക് തോന്നി പോനോ ഈവാക്കി അത് ഇഞ്ഞപ്പോ
വസയച്ചിട്ട എനക്ക് നല്ല ശ്രദ്ധിച്ചോണ്ട്
ഉം അതന്നെ ഞാന അപ്പ ഇങ്ങനെ ആലോചിക്കാം ഞമ്മളെ പിഴവുംം കൊണ്ടൊക്കെ ഒരാൾ മ തിരിു പറയുമ്പോ ആ കുറ്റബോധം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ട്ടലേ
മം
ആലോയ്ക്കാൻവയ്യ
ജീവനല്ലേ പോണത് വേറന്തെകിലും ഒക്കെ ആണെങ്കിൽ പിന്നിംനമുക്ക് തിരിച്ചു കൊടുക്കാം
ഉം അതന്നെ ഒന്നങ്ങട്ടും ഇങ്ങട്ടും മാറിയാ കൈഞ്ഞു
എനിക്ക് അതാടി സൂ അതാണ് എനിക്ക് നഴ്സിംങ് പഠിക്കാൻ ഒന്നാമത് പേടി
അ എനിക്ക് എനിക്ക് ഇഷ്ടം തന്നെ ഇണ്ടേനില്ല പിന്നെ ഇപ്പം വേറെ പൈ ഈ ല്ലാ
നട്ടേ
എന്ത്
ന്നട്ടെന്താ
കേള്ക്ക്ണ്ടോ
കേൾക്കണ്ട് ആദ്യത്തെതിലേറെ ക്ലിയർ ആയിട്ടുണ്ട് കിടിലം
ഞാന് ഇതിങ്ങനെ ചെവിൽ അമർത്തി പിിടിച്ചട്ട അപ്പൊ എനിക്ക് പിന്നേും കൊറച്ച് ക്ലിയർ ഉണ്ട്
പിന്നെ ലബീബന്റെ കുട്ടിനെ എന്ത് രസല്ലേ.... ഓളെ താത്തന്റെ പാടന്താ
ഹേ ഹ്
താത്താന്റെ പാട്
തസ്നിയോ
ന്ന
ആ അത് ജിമ്മിനൊക്കെ പോകുന്നുണ്ടല്ലോപ്പൊ
എത്തജോലി
ഏ നൈസല്ലേ
ഉം
ഈ തസ്നി നസീഹന അറിയില്ല അനക്ക് ഇവരൊക്കെ ഒരുമിച്ച് മറ്റേ വളാഞ്ചേരി ഹോസ്പിറ്റൽ കേയറിയതല്ലേ പിന്നെ നസിഹും തസ്നിഹും തമ്മില് എന്തോ പ്രശ്നമായിന്ന് എന്നിട്ട് നസിഹും തസ് ഇനിയും തമ്മിൽ ഒരു മിനിണ്ടലും കോൺടാക്ട് ഒന്നുംല്ല തസ്മി എന്നിട്ടോള പഠിത്തം ഫുൾ ആാക്കി ഓളെ അതിന്റെ മുന്നേ എന്താ പകുതിക്ക്ന്ന് നിർത്തീട്ട് ഏതോ ഹോസ്പിറ്റൽകേറി അനക്ക് ഓർമ്മണ്ടോ നമ്മള് അവിടെ ള്ള സമയത്ത് ഇവക്ക് ഒരു ചെക്കൻ ഈ കോളേജ്ന്ന് ഞാൻഒക്കെ ടൂർ പോകുന്ന സമയത്ത് ആ ചെക്കന്റെ ണല്ലോ ഞൻ ഞങ്ങളൊക്കെ ആക്കിയത് നല്ലൊരു ജിമ്മൻ ചക്കൻ ഓന് ഇവള ആ വിശ്യൊക്കെ കഴിഞ്ഞപ്പോ ഓ പോയിന്ന് ഓന്റെ വേറെ കല്യാണംകഴിഞ്ഞുന്ന്
ആ ചെക്കനോൾക്ക് ഗിഫ്റ്റ് കൊടുന്നു കൊട്ത്തീനെ
അത് എനക്ക് അത എനിക്കറിയില്ല എറ അടുത്ത് ഇങ്ങനെ ലബീബ പറഞ്ഞതാണ് ഇപ്പൊ വേറെൊന്ന്
അവ അയിന് കല്യാണംകഴിപ്പിച്ചൂടെ
അത് എനിക്കറിയില്ല കല്യാണം ഞാന് ലഭീബ അന്ന് മെസ്സേജയപ്പ മറ്റേ ചെക്കൻ ഇതേപോലെ അവളുടെ കൂടെ റൂമും കാര്യങ്ങള ഒക്കെ എടുത്ത് ആവശ്യ ന് ഓനെ മതിർ ഒന്നും പറയാണ്ട വളർത്തന്ന് പോയിന്ന്
സെക്കൻ ഒന്നോ കല്യാണം കേഴിപ്പിച്ചൂടല്ലേ
ഞാനും അതലോചിക്ക എന് അങ്ങനെ നിക്കണ കല്യാണം ഒന്നില്ലെങ്ക കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ചിലപ്പോ എന്തെിലുമൊക്ക പ്ലാനിങ് ഉണ്ട് അ ഇവളക്കാട്ടിലും ചെറിയ ചെക്കന ആ ചെക്കൻ കല്യാണംൊന്നും കഴിച്ചിട്ടില്ല ചെറിയ ചെക്കന ഇപ്പോള അത് കല്യാണം കഴിഞ്ഞ കുട്ടില്ലേോ അവന്റെ പെരക്കാർക്കൊക്കെ സമ്മക്കൻ ഇങ്ങെ തോന്നുവോ
അതരു പ്രശ്ന കുട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ
ഉ ഗുട്ടി ഇല്ലെങ്കി പിന്നെ കുഴപ്പം ല്ല പിന്നെ തശ്മീനൊക്കെ ഫോട്ടത്തിലൊക്കെ രസശ എന്നാലും ഒ ഏജ ആയ പോോല്ല
എ് ടസ്മിൻ്റെ മുഖം മാത്രമല്ലേ മാറുള്ളൂ
നള മുഖം മാത്രമാണ് നിറവും രസവും കാണാാന് അല്ല ഭീപറെ അങ്ങനെ അങ്ങനെ അവർക്ക് പമ്പര്യട്ട് അങ്ങനെള്ളതന്ന ലബനെ ശ്രദ്ധിച്ച നല്ല രസ പക്ഷെ ഓൾഡ് കൈ ഒരു മുട്ടി ബംഗാളി പോല്ലേ ആ ഒരു
റസൽ എന്ത് പറയുന്നു
എന്ത് പറയുന്നു അങ്ങനെ സുഖസുന്ദരമായി പോകുന്നു കളിയണ ഇണ്ടാവും
അല്ലെ
എന്നാ വരുന്നേന്നോ
ഉം
ഏ
ഉം
അറിയിലാടി
ഉ അവ ഈ കൊല്ല ഉണ്ടാവില്ല
എനിക്കറിയില്ല എനിക്ക് കാണാൻ പോതിയായിട്ടവയ്യ എന്താ പറച്ചല സമയത്ത് മിസ്സ് ചെയ്തിട്ട് ചത്ത അത ഇത
എന്ന എനക്ക്ന്നെ അങ്ങോട്ട് കൊണ്ടോയിക്കൂട പക്ഷെല്ലേ എന്നന്ന അങ്ങട്ട ഇപ്പ കൊണ്ടേക്ക എന്നേ അങ്ങട്ട ഓന്ക്ക് കൊണ്ടുപോകാം
ആ കൊണ്ടുപോവാ അബുദാബി അതന്നെ എന്റെടുത്തില്ലേ ആരടുും ഞാൻ ആരുടുത്തും പറഞ്ഞിട്ടില്ല ഇയ്യോ
സ് പറെയി ആറെടുത്താ ത
അതല്ല നമ്മള് ഇതിലിപ്പ അത്ര ആൾക്കാര് കേൾക്കും അറിയില്ലല്ലോ
ആ നമ്മളറിയില്ലല്ല ആർക്കും നമ്മൾ അന്വേഷിക്കാനും പോണില്ല ഉം